ഹലോ ആഹ കേക്കാ പറഞ്ഞോ
ആഹ് എന്തടുകുന്ന് ഇന്ന് ഞാറാഴ്ച ദിവസം വീട്ടിൽ ജോലിയൊക്കെ ആയിരിക്കും
അതെ വീട്ടില് കൊറച്ച് ജോലികളൊക്കെയൊണ്ട് അതൊക്കെ ചെയ്തോണ്ടിരിക്കയാ ഞങ്ങള്
ഓ അതെയോ ഞാനിവിടെയെനിക്ക് കൊറച്ച് ജോലി ഉണ്ടാർന്ന് ഞാ പൊറതൊക്കെ പോയിട്ട് ഇപ്പഇങ്ങോട് വന്നേയുള്ളൂ ഇന്നാള്ളമഴയക്കെന്ന് തോന്ന്കി ന്റെദാസ്സ
ആഹ അതെ ഞാനും കൊറേ തുണികളൊക്കെ യിട്ട് എന്റെജോലികളൊക്കെ തീർത്തൊണ്ടിരിക്കുന്നു
ഓഹ് അതെയോ ഉച്ചഭക്ഷണൊക്കെ കഴിച്ചോ?
ഉച്ചഭക്ഷണമൊന്നും കഴിച്ചില്ല ഉച്ച ഭക്ഷണക്കേ റെഡിയായിയിക്കൊണ്ടിരിക്കുന്നു സമയംഒരു ഇപ്പടൊന്നും വാങ്ങില്ലല്ലോ
അതെയോ അതെയോ ഞാനിവടെ ഉച്ചഭക്ഷണം കഴിച്ചില്ല ഉച്ചഭക്ഷണത്തിന് കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കാണ് വീട്ടില്
ഇവിടെജോലികളൊക്കെ ഏകദേശ ഒക്കെതീർന്ന് ഇത് കഴിഞ്ഞിട്ട് ആ വൈകിട്ടത്തേക്ക് കുറെ കാര്യങ്ങളൊക്കെണ്ട് അതൊക്കെ ചെയ്യേണ്ടനോണ്ട് പിന്ന ഉച്ചക്ക് മഴയൊക്കൊണെങ്കിലൊ അതുകൊണ്ട് നേരത്തെജോലിതീർക്കുന്നു
അതെ അതെ ഞാനും ഞാനും പുറത്തായിരുന്നു ഇപ്പ ഇങ്ങോട് വന്നതേഒള്ളു
പുറത്ത് എന്താവശ്യത്തിനാണ് പോയത്
പുറത്താണെങ്കിൽ എനിക്ക് സാമ്പത്തികമായി കൊറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അപ്പ ഞൻ കൊറച്ച്എന്ത അയിന്റെതായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാനൊരു ചെറിയ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻപോകുന്നുണ്ട്
കൂടുതൽ കുട്ടികളുണ്ടോ
കൂടുതൽ കുട്ടികളില്ല പത്താംതരത്തിലെ രണ്ട് കുട്ടികളും ഒമ്പതാം തരത്തില് നാല്കുട്ടികൾ അങ്ങനെ ചെറിയഇ ണങ്ങുന്നഒരു സംഘമാണവർ
ഇങ്ങനെ ബുദ്ധിമുട്ടി പഠിപ്പിക്കാൻ പോയാല് അവര് ശമ്പളൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ടോ
അതെ അതെ തരുന്നുണ്ട് കാരണം നമ്മള് സ്ഥാപനം മനസിലാകണല്ല ഞാനിപ്പോ ആഴ്ചയില് നാല് ക്ലാസ് എടുത്താല് ഏഴ് എഴുന്നൂറ്റമ്പത് രൂപ അത്രയുംകിട്ടും
ആഹ് അങ്ങനെക്കെ കഷ്ട്ട കിട്ടിയിട്ട് വേണം നമ്മള് പഠിച്ച് ആ ജോലിക്കെ വാങ്ങിക്കാനായിട്ട് ഒത്തിരി പ പഠിപ്പിച്ചൊക്കെ പൈസഉണ്ടാക്കണംഎല്ലാത്തിനും വീട്ടുകാരെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടരിക്കൻ പറ്റൊ
അതെ അതെ പക്ഷെ എന്റെ അമ്മ ഒരു നല്ല സ്ത്രീആയോണ്ട് എനിക്ക് എല്ലാത്തിനും പൈസ തരാറുണ്ട്
ആഹ് എഹ് ഞങ്ങളമ്മമ്മാര്ക്കും പ് പ് പൈസ തരുന്നേന് ഒര് പരിധിയൊക്കെ ഉണ്ടല്ലോ അവർക്കും കൂടുതല് പൈസ എങ്ങ്ന്നും കി കിട്ടാന്റെ ലോണുള്ള ഒരു ജോലിയിൽ നിന്നല്ലേ കിട്ടതൊള്ളൂ
അതെ അതെ അത് മനസിലാക്കിയാണ് ഞാൻജോലിക്ക്പോകുന്നത് അതെ അതെ എ ഞാൻരാവിലെ ദോശ കഴിച്ചു ദോശയും നാളികേരചമന്തിയും അമ്മ ഉണ്ടാക്കിതന്നു അത് സാധോടെ കഴിച്ചിട്ടാണ് പോയിട്ട് പ്പൊവന്നതേഒള്ളൂ
ഇന്ന് ഉച്ചക്കത്തേക്ക് എന്താണ്
ഉച്ചക്കത്തേക്ക് വീട്ടിലേക്ക് ചോറും മീൻകറിയുംഒക്കെഉണ്ട് പിന്നെ കൊറച്ച് തോരനൊക്കെ വെക്കണം അവിടെ വീട്ടിൽ എന്തെ, ആ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പരമാവധി സഹായിക്കാറുണ്ട്.
അടുക്കളയിൽ സഹായിക്കണം പെൺകുട്ടികളല്ലേ വേറൊരു വീട്ടിൽ പോയാലും ആവീട്ടിൽ ജോലികളൊക്കെ ചെയ്യണ്ടേ, അപ്പൊ സ്വന്തം വീട്ടിൽ കുറച്ചു ജോലികളോകെ ചെയ്യണം.
അതെ, അതെ.
പിന്നെ വീട്ടിൽ വേറെ ആരുണ്ട്?
വീട്ടില് പ്രെത്യേകിച്ച് പിന്നെ എന്താണ് കുടുംബം അമ്മൂമ്മയുണ്ട്, മുത്തശ്ശി ഒണ്ട് മുത്തശ്ശി കഥയൊക്കെ പറഞ്ഞെരും മുത്തശ്ശിയുണ്ട്.
മുത്തശ്ശിയുടെ സ്വഭാവക്കെ കൊള്ളാമോ?
ആഹ് മുത്തശ്ശി നല്ല സ്വഭാവകാരിയ.
ആ അതുകൊണ്ട് കൊഴപ്പഇല്ല.
അതെ, അതെ തീർച്ചയായും.
കൂട്ടുകാരൊക്കെ വീട്ടിൽ വരാറുണ്ടോ
ഇടയ്ക്കൊക്കെ വരാറുണ്ട് സൗഹൃദം പിന്നെ നമുക്ക് വിട്ട്കൂടാൻ പറ്റാത്തരാണല്ലോ, എനിക്ക് പിന്നെ സഹോദരങ്ങളൊന്നും ഇല്ലാതൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തൊണ്ട്. സുഹൃത്തായിട്ടും ഞങ്ങൾ പുറത്തൊക്കെ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട് അതാണ് ആകെയുള്ള ഒരു സന്തോഷം.
കോളേജ് ജീവിതം ഒക്കെ എങ്ങനെണ്ട്?
കോളേജ് ജീവിതൊക്കെ മികച്ച രീതിയിൽ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പല്ല സഹപ്രവർത്തകരോക്കെ നല്ലേ പരീക്ഷയുടെ ഫലം വന്നിട്ടില്ല, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു പരീക്ഷ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളു. അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ച സ്ഥിതിക്ക് അവിടെ എന്താ പാചകൊക്കെ എങ്ങനെയായി. അല്ല എന്ത് എന്താ ഇന്നത്തെ ഉച്ചക്കത്തെ
ത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു.
ഓ അതെയോ ഉച്ചയ്ക്കത്തേക്കുള്ള കറികൾ എന്തൊക്കെയാ?
ഉച്ചകത്തേക്ക് ഇന്ന് കറികള് മീൻകറിയുണ്ട്, തോരനുണ്ട്, മോരുകാച്ചിയതുണ്ട്. ഇത്രേ തൽക്കാലം ഉള്ളൂ. നമുക്ക് അടുത്തരു ഫങ്ഷൻ ന് പോവാനുണ്ട് അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രേ വയ്ക്കുന്നുള്ളൂ.
ഓ അതെയോ പുളിശ്ശേരി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറില്ല എങ്ങനെ പുളിശ്ശേരി വെക്കുന്നന്ന്തൊന്ന് പറഞ്ഞു തരാമോ
ആഹ് പുളിശേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഓ ഒരു രണ്ട് തിരുമൽ തേങ്ങ എടുക്കും, കുറച്ച് ജീരകം എടുക്കും, ആ ഒരു രണ്ട് മൂന്ന്. ചുമന്നുള്ളി എടുത്ത് ഒരു പച്ചമുളകും എടുത്ത് മിക്സിയില് നന്നായിട്ട് അടിക്കും. ഒരു സ്വ ൽപ്പം മഞ്ഞപ്പൊടിയും ഇടും.
ഓ അതെയോ
അതിനെ നന്നായിട്ട് കടു വറുത്ത് ഒരു നുള്ള് മൊളക് സാധാ വറ്റൽ മൊളകിന്റെ ഒരു പൊടിയും ഇ ഇളക്കി കറിവേപ്പിലേം ഊരിയിട്ട് ആണ് ഈ അരപ്പ് തള പ്പിക്കും തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് തൈരടിച്ചതിനകത്ത് ഒഴിച്ച് ഇളക്കിയെടുക്കുന്നത്. മോരക്കൊണ്ടാക്കുന്ന ഈസി കറികളാണ്.
അതെയോ വളരെ എളുപ്പആണന്നല്ലേ. ഞാൻ എന്തായാലും വീട്ടിലത് പരീക്ഷിക്ക എന്റെ അ ഞാൻ അമ്മയോട് പറയാം എന്നാലും ഇത് പരീക്ഷിക്കാൻ. ഇപ്പൊ ഞാൻ എനിക്കിപ്പോ ഭയങ്കര ആഗ്രഹമുള്ള ഒരു വിഭവമാണ് ഇലയട കഴിക്കണന്ന് ഭയങ്കര ആഗ്രഹമാണ്
ഇലയട ഉണ്ടാക്കി കഴിക്കണം വൈ അതിനു വലിയ ജോലിയൊന്നും ഇല്ലല്ലോ
അതെ അതെ പക്ഷെ ഇവിടെന്നും അങ്ങനെ ചക്ക കിട്ടാറില്ല ചക്ക വെച്ച് ഉണ്ടാക്കണ എന്നാണ് ആഗ്രഹം അതാ
ആ ചക്ക എവിടെയെങ്കിലും ഒക്കെ നോക്കിയാൽ കാണും ചക്ക ഇപ്പൊ എല്ലാടും ഒക്കെ ഉണ്ട് മഴയൊക്കെ ആയതൊണ്ട് ചക്കയെല്ലാം പഴുത്ത് നിപ്പുണ്ട് എവിടെ ചെന്നാലും കിട്ടും.
അതെ, അതെ.
ജോലികളല്ലേ അതിന്റെ ചക്കയുടെ ആ നാരൊക്കെ കളയണം
ഓ അതെയോ ഓ ഓ
ഉം നാര് കളഞ്ഞില്ലെങ്കിൽ ചക്കെയെലയപ്പം കൊള്ളത്തില്ല.
ഓ അതെയോ. എനിക്കിപ്പോ ചക്ക വെച്ച് കഴിക്കണംന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ചക്ക അട ഉണ്ടാക്കൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളവിടെ ചക്കയട ഉണ്ടാക്കാറില്ലല്ലോ അപ്പ ഞാൻ ചക്കയട ഉണ്ടാകുന്നെ എങ്ങനാനൊന്ന് പറഞ്ഞു തരാം ഇങ്ങക്കു അത് ഉപകാരപ്രദമാവുമല്ലോ?
എന്നാ പറഞ്ഞോ?
ആദ്യം നമ്മള് ഒരു നാളികേരം ചിരകിയതും കുറച്ച് ശർക്കര പാനി കുറച്ച് ഏലക്ക കുറച്ച് ജീരകം ഇത്രയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെ കാര്യങ്ങളാണ് ഇതിലൊന്നും ഒരു മായ മില്ലല്ലോ. അത് കൂടാതെ പിന്നെ അടുത്ത ഒരു പാത്രത്തില് നമ്മള് ചക്ക നേരത്തെ വേവിച്ച്. ശർക്കര പാനീയിൽ മുക്കി വെക്കണം എന്നിട്ട് അത് നന്നായിട്ട് കൊഴച്ചിട്ട് നമ്മുടെ മാവിനാത്ത്. ഉപ്പ്മാവെന്ന് പറയുമ്പത്തേക്ക് നമുക്ക്. എന്താ മൈദ വച്ചുണ്ടാക്ക ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാം എന ഇപ്പത്തെ തലമുറക്കൊന്നും ഗോതമ്പ് ഇഷ്ടല്ല വയറു വേദന. അവർ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഗോതമ്പ് മൈദയും കൂടെ മിശ്രിതമാക്കി ഉപയോഗിച്ചിട്ട്. എന്താ അപ്പം പോലെ വാഴയിലയിൽ ഇങ്ങനെ പരത്ത ഒരെ പരത്തിയിട്ട്. അതിലേക്ക് ഈ മീസ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ചക്കയും തേങ്ങയും ജീരകവും. അതെല്ലാം കൂടെ ഇങ്ങനെ എടുത് വെച്ചിട്ട്. അടക്ക എന്നിട്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് എന്താണ് മറ്റേ നമ്മുടെ. ഇഡലി കുട്ടുവത്തില് വെച്ചിട്ട് വേവിച്ചെടുക്ക. എനിക്കിപ്പ ഈ ഒരു ആഹാരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കില് ഈ ആഹാരത്തിലൊട്ടും മായം ഇല്ലല്ലോ.
അതെ മായമില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മിക്കവാറും സാധനങ്ങൾക്കൊന്നും മായമില്ലല്ലോ. പുറത്തുന്ന് വക്കുന്ന വാങ്ങിക്കുന്ന ഏത് ഫുഡിനും മലയാളണ്ട് ഇതുണ്ട്.
മായമുണ്ട്.
മായമുണ്ട് പിന്നെ അതിനകത്ത് മായമുണ്ടെങ്കിൽ നമുക്ക് വയറ്റിന് അസുഖങ്ങളൊക്കെ വരും.
അതെ അതെ അതെ ഏറ്റവും കൂടുതൽ പ്രശ്നതാണ് ഇപ്പഴത്തെ ഒരു അ സമൂഹത്തില്. ഒരുവിധം എല്ലാവർക്കും. അതെ സ്വാദ് കുറഞ്ഞാലും നമ്മള് വീട്ടില് ഒണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അതു മല്ല നമ്മൾഈ ആവിയിൽ വേവിക്കുന്ന ആഹാരത്തിന് പ്രത്യേക സ്വാദുണ്ട് അത് ഏറ്റവും ശുദ്ധവു ആണല്ലോ.
അതെ അതെ അതെ.
അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണം നമ്മൾ കഴിക്കണം. നല്ല രീതിയില് അതൊക്കെ നല്ല കാര്യമാണല്ലോ. വീട്ടിലമ്മ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഞാൻ കേട്ടിട്ട്ണ്ട് എന്റെ പൂർവികരൊക്കെ പറയുന്നത്. വീട്ടിൽ സ്കൂളിൽ നിന്ന് വരുമ്പോ ചീനി വേവിച്ചതും മുള കൊടിച്ചതൊക്കെ അവര് കഴിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു തലമുറയിലുള്ളവർ അങ്ങനെ ഒരു ആഹാരം കഴിക്കാൽ വളരെ വളരെ. എന്താ ചുരുക്കം പേര് മാത്രമുള്ള ചീനി പുഴുങ്ങിയതൊക്കെ കഴിക്കുകന്നുള്ള ഇപ്പഴത്തെ കുഞ്ഞുട്ടികൾക്കൊന്നും അറിയത്തില്ല.
ആ അതെ അതെ അതെ അതെ. ഏ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ ഫുഡ് തന്നെയാണ് എപ്പ ഴും നല്ലത്.
അതെ അതെ മാക്സിമം പരമാവധി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കഴിക്കുക അതിപ്പം. ഇച്ചിരി ആസ്വാദ് കുറവാണെങ്കിൽ അതിലുള്ള ഗുണങ്ങള് വേറെങ്ങും കിട്ടത്തില്ലല്ലോ. എനിക്കൊന്ന് പണ്ടൊക്കെ എല്ലാ വീട്ടിലും ചീനി മരച്ചീനിയൊക്കെ വീട്ടില് കൃഷി ചെയ്യുമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല അല്ലേ.
ഇപ്പഴും കൃഷിയുള്ള വീടുകളൊക്കെ ഉണ്ട് എന്നാൽ അത് കഴിക്കാത്തവരാണ് കൂടുതൽ എല്ലാവർക്കും. അസുഖങ്ങളൊക്കെയാണല്ലോ പഞ്ചസാരയുടെ അസുഖവും. ആ പിന്നെ പ്രഷറിന്റെ അസുഖൊക്കെ ആണല്ലോ അതുകൊണ്ടിപ്പം ഒരുമാതിരി പെ ട്ട ആഹാരങ്ങളൊന്നും ആർക്കും കഴിക്കാൻ പറ്റത്തില്ല.
അതെ അതെ.
അതുകൊണ്ടാണ് എല്ലാവരും ആതൊക്ക ഒഴിവാക്കുന്നത്.
അതെ പരമാവധി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് നമ്മുടെ എന്താണ് ജീവിതത്തില് എാ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വീട്ടിലും അച്ഛനമ്മമാര് ജോലക്ക് പോയിട്ട് വരുന്നു വൈകിട്ട് പിന്നെ അമ്മമാർക്കണല്ലോ ഏറ്റവും ജോലി വീട്ടിൽ വന്ന്. പിന്നെ കുട്ടികളുടെ കാര്യം നോക്കണം രാത്രിത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കണം ഇതിന്റെ ഇടയ്ക്ക് അവര് ചിലപ്പോ പുറത്തുന്ന് ആഹാരം വാങ്ങി. അല്ലെങ്കിൽ ചിലപ്പോ അവര് എന്തെങ്കിലും ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഒളളത് വെക്കുമായിരിക്ക അല്ലതെ. ഇപ്പൊ ചീനി വേടിച്ചോണ്ട് വന്ന് കറി െവക്ക അതൊക്കെ ഭയങ്കര എന്താ. കുട്ടികൾ കഴിക്കത്തുല്ല അപ്പൊ അവർക്കിഷ്ടപ്പെട്ട ആഹാരം കൊടുക്കാ എന്നുള്ള ഒരു മനസ്സ് അവർക്കും വരുമല്ലോ അതൊക്കെ ഒരു സ്വാഭാവികമാണല്ലോ.
എങ്കിലും പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ആളുകൾക്ക് കൂടുതലും ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാർക്കും വന്നാ ആ വളരെ സമാധാനമായിട്ട് ഇരിക്കണം കിടക്കണം ടി വി കാണണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇബടെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ജോലികൾ അടുക്കളേ ചെയ്യുന്നത്
അതെ അത് ശരിയാണ് കുറച്ചു പേരേ ഉള്ളൂ അത് നമ്മള എപ്പോഴും പറയേണ്ട ഒരു കാര്യാണ്
കുട്ടികൾക്കും വീട്ടിലുള്ള ആഹാരല്ല വേണ്ടുന്നത് അവർക്കും പുറത്തുള്ള ആഹാരത്തിനോടാണ് കൂടുതൽ താല്പര്യം
പുറക്കുള്ള ആഹാര എന്ന് പറഞ്ഞപ്പഴാണ് ഞാ ഓർക്കുന്നത് ഒരുവിധ എല്ലാ കുട്ടികളോട് എന്റെ ഭക്ഷണം ഇഷ്ടന്ന് വെച്ചാ അവരെ പറയുന്നത് കുഴിമന്തി പൊറോട്ട ബീഫ് ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത് അതൊണ്ടെങ്കിലും ഒരു പരീക്ഷക്ക് ഒരു മാർക്ക് മേടിച്ചെന്ന് വച്ച് ഒരു കുട്ടി അപ്പൊ ഉടനെ ചോദിക്കുന്നത് അമ്മ എനിക്ക് എന്ത് വാങ്ങിത്തരും എൻ്റെ അച്ച എനിക്കെന്ത് വാങ്ങി തരും? അവിടെയും അവരെന്താ ഒരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമാണ് അല്ലാതെ തനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കുട്ടികൾകായിട്ടില്ല
അതെ
അപ്പൊ എന്തായാലും എനിക്ക് തോന്നന്ന് നമ്മളെ
രാവിലെ പഠിക്കാൻ പോവണ്ടേ?
രാവിലെ നാളെ രാവിലെ ക്ല അധ ക്ലാസ്സിൽ പോകണം പഠിക്കണം പിന്നെ രാവിലെ ഇവിടുന്ന് എളുപ്പാണ് പോവാൻ അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ല കുറച്ച് ദൂരാണ് പോണ്ടത് അത്രേ ഉള്ളു നാളെ ജോലിക്ക് പോവണ്ടേ താങ്കൾക്ക് യാത്ര ചെയ്യാൻ അങ്ങോട്ട് കുഴപ്പമില്ല ഒരു അങ്ങോട്ട് തീവണ്ടിയിലാണ് പോകുന്നത് തിരിച്ചാണ് ഏറ്റവും ബുദ്ധിമുട്ട് തിരിച്ച് കുറേക്കെ ഇറങ്ങി വരണം ഏഹ് ഇപ്പോൾ പ്രിയദർശിനിയാ ക്കിയത്കൊണ്ട് തന്നെ വാഹനങ്ങളിലൊന്നും കേറാൻ പറ്റാത്ത തിരക്കാണ്
ബുദ്ധിമുട്ടിയാണെങ്കിലും പഠിക്കാൻ പോകണ്ടേ?
പോയൽ പോ പോയലേ പറ്റു നമുക്ക് നമ്മുടെ ഒരു ഭാവി ജീവിതത്തിന് വേണ്ടി നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടലേ പറ്റൂ
അത്രേയുള്ളൂ
അതെ അതെ അങ്ങനെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് പിന്നെ നാളത്തേക്കുള്ള ഇന്നത്തേക്ക് ഉച്ച ഭക്ഷണം എല്ലാം ശരിയായി ഇനിയിപ്പോ ഭക്ഷണം കഴിക്കണം പിന്നീട് എന്താ ഹ കുറച്ചു നേരം വിശ്രമിക്കണം പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണ ഇതൊക്കെയാണ് ഇവിടത്തെ പരിപാടി അവിടെയോ?
വൈകിട്ട് ചായടെ കൂടെ കഴിക്കാൻ എന്തുണ്ട്?
ചായുടെ കൂടെ കഴിക്കാൻ അമ്മ ഒരു ഏ എന്താണ് ഒരു ഏ കടയിൽ നിന്ന് പരിപ്പുവട കൊണ്ടുവന്നിട്ടുണ്ട്
ആഹ പരിപ്പ് വട ഒന്നും ഇപ്പം കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്.
അതെ അതെ പക്ഷേ വിശന്നിട്ട് വയ്യായിരുന്നു ഇന്നലെയൊന്നും അഹാരം കഴിച്ചില്ല അപ്പൊ പിന്നെ നല്ല സ്വാദിഷഠമായി ഇവിടെ അടുത്തുള്ള ഒരു മുത്തശ്‌ചൻ ഉണ്ടാക്കുന്ന പരിപ്പുടെയാണ് അപ്പൊ നല്ല ശുദ്ധ മായ എണ്ണയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആട്ടി ട്ടിയ എണ്ണയാണ് അതുകൊണ്ട് അതിനകത്ത് വിഷന്നുല്ല അതുകൊണ്ട് ആ പരി ടെയാണ് കഴിക്കുന്നത് ഞങ്ങൾ കണ്ട് എന്താ നേരിട്ട് കണ്ടു വാങ്ങുന്നത ആയത കൊണ്ട് അത്രയ്ക്ക് നല്ലതാണ് പിന്നെ ഞങ്ങളെ അറിയാവുന്നത കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വട എരുത്ത് തരും
ആ അങ്ങനെയുള്ളത് മാത്രമേ വാങ്ങിച്ച് കഴിക്കാൻ പാടുള്ളൂ കടേലു കാണുന്ന എല്ലാ ആഹാര സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാരുത്
അതെ അതെ അത്രയേ ഉള്ളൂ എന്തായാലും നല്ല ആഹാരമൊക്കെ കഴിച്ച് ഈ മഴക്കാലത്ത് നല്ല സന്തോഷകരമായി വീട്ടിലിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അല്ലേ
അതെ
ആർക്കും മഴ സമയത്ത് അസുഖന്നും വരാതിരിക്കട്ടെ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ അപ്പൊ എന്തായാലും താങ്കളുടെ ജോലി നടക്കട്ടെ നാളെ ജോലിക്ക് പോവണ്ടേ?
ആ നാളെ രാവിലെ ജോലിക്ക് പോകണം
ആ എന്തായാലും ജോലിയൊക്കെ ഒതുക്കി തുണി തേക്കുവാന്നല്ലേ പി അതൊക്കെ നന്നായി ചെയ്ത് നാളെ സന്തോഷത്തോടെ സമാധാനത്തോട കൂടി നാളെ ജോലിക്കൊക്കെ പോയിട്ടു അപ്പൊ എന്നാലും ഇത്രയും നല്ല തങ്ങളുടെ വിശേഷം അറിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷാണ്ട് ശെരി നന്ദി.
ഏ